ആ
ഹലോ ഹലോ ആഹ് കേക്കാം നമസ്കാരം. ആ ഇപ്പൊ കേക്കാം. നേരത്തെ കേക്കണില്ലായിരുന്നു
എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിട്ടിരിക്കുന്നു. അവിടെ എന്നാ ഉണ്ട് വിശേഷം?
ആ സുഖായിട്ടിരിക്കണു
ഉം പിന്നെന്താ എന്താ? ഇന്നിപ്പോ കോളൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ വെയിലാ ഇപ്പം നല്ല നല്ല ചൂടരാവ ലോട്ട് അവിടെ മഴയുണ്ടാ
മഴയൊന്നുല്ല വെയിലു ഇല്ല അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് മഴ പെയ്തിട് തന്നെ ഇപ്പൊ കുറച്ച് കുറച്ചു ദിവസമായി മയക്കാലാണല്ലോ മഴ അങ്ങനെ മഴയൊന്നുമില്ല വെയിലാണ് പക്ഷെ ഇന്ന് വെയില് കാണണില്ല അന്ന് മൂടിക്കൊണ്ടിരിക്കയാണ്
ആണ ഇന്നലെ ഇന്നല്ലേ ഒരുമാതിരി കാലാവസ്ഥ ഇന്ന് നല്ല വെയില ഇന്നല്ല മഴയായിരുന്നു ഉ മഴയന്നല്ല ഒരുമാ മൂ ഇച്ചിരി അടക്കുന്ന ചാറ്
ആ ആ പുറത്ത് തുണികളൊന്നും അലക്കാന ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്
ശരിയാക്കി എടുക്കാം എന്ന നല്ല വെയിലുണ്ട്
ആ നല്ല വെയില മഴയും വെയിലും വേണം ഇല്ലെങ്കി നമ്മള അവസ്ഥ പോ
ഉ അതെ അതെ
ആ മഴക്കാലാണല്ലോ ഇപ്പൊ മഴ പെയ്തെങ്ങനെയാണല്ലോ നമ്മുക്ക് വേന വെള്ളം വുള്ളൂ പക്ഷെ എല്ലാത്ത അവസ്ഥയാണ് ഇപ്പ ഈ കാണുന്നത്
ഉം കിണറ്റിലൊക്കെ വെള്ളം ഉള്ളയാണ അതോ
ഇല്ല ഞങ്ങൾക്ക് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല വെള്ളം കുഴപ്പമില്ലാതൊക്കെ പോകണ്ടേ ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ ഇങ്ങനെ മഴയില്ലാതായി പോയാൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും
ശെരിയ
നിങ്ങക്കൊക്കെ വെള്ളമൊക്കെ ഇണ്ടോ
ഉണ്ട് കൊഴപ്പൊന്നുമില്ല അങ്ങനെ വറ്റത്തൊന്നുമല്ല ഇട മഴ പ കിട്ടാണ്ടിരുന്ന സമയത്ത് കുറഞ്ഞായിരുന്നു
കുറ
ഉം പക്ഷെ എന്ന് പറഞ്ഞ പറ്റ ഇ
മറ്റ ആ ആ അത് വെയില് തുടങ്ങിയ ഭയങ്കര വെയിലാണ് വെയിലരച്ചാ വെള്ളം ഫുള് വറ്റിപ്പോവാണ്
വെയിൽ മഴയാണെങ്കിൽ മഴ
ആ അങ്ങനെ തന്നെയാണ് ജൂൺ ഫസ്റ്റിലൊക്കെ രണ്ടു ദിവസമൊക്കെ നല്ല മഴയായിരുന്നു അല്ല എട്ടകളൊക്കെ പറഞ്ഞ സമയാണ് പക്ഷെ ആ മഴ രണ്ടു ദിവസം പെയ്യുന്നുള്ളു പിന്നെ പെയ്യിലർക്കലോ ഭയങ്കര ചൂടാ ല്ലെങ്കിലും ചൂടാണ്
പിന്നെ എന്താ പണിയെളൊക്കെ കയ്ഞ്ഞ ചായ കുടി
ഇല്ല ചായ കുടിച്ചിട്ടില്ല ആ ചോറൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്ക
ഇഹ് ഹ് അല്ല ചായുടി ക്ക്സമയായില്ലേ മൂന്നര്
ആ ഇ കൊറച്ച് കഴിഞ്ഞിട്ടേ ത് ഏ കഴിക്കാറുള്ളൂ
അപ്പ ലേറ്റായിട്ടാണോ കഴി
ആഹ് ചോറ് കൊറച്ച്ലേറ്റാവും മത് മുന്നേ ചെറിയ ഒരുത ചറുതാക്കി കഞ്ഞിയോ അങ്ങനെ എന്തെങ്ങിനൊക്കെ കഴിക്കു അഹ് ആ പിന്നെ ചോറ് കൊറച്ചൊന്ന് ലേറ്റാവും
പിന്നെന് ന്താ കുട്ടികളൊക്കെ സ്കൂൾ കൃഷിയും കാര്യങ്ങൾ അങ്ങനൊന്നുല്ല ഇവിടെ അങ്ങനെ അങ്ങനൊന്നുല്ല നമുക്ക് വേണ്ട അത്യാവശ്യം നമ്മടെ വെള്ള അങ്ങനെ കൃഷിയായിട്ടൊന്നുല്ല
ആ
നിങ്ങടെ കൃഷിയുള്ള ഏരിയ
കൃഷിച്ചാ അതുപോലെ ഞങ്ങളെ ആവശ്യത്തിനൊക്കെ പുറത്ത്ക്ക് കൊടുക്കാനൊന്നുല്ല ഞമ്മള ആവശ്യം ചെറുതായിട്ട് മഞ്ഞള് കുവാ വാഴ ചീഏമ് മരച്ചീനി ഇണ്ടല്ലോ പൂള എന്താ ഇങ്ങള്ടെസൊടെക്കെ എന്താ പറയാ അറിയില്ല കപ്പ ആഹ് അ അതെ അ പല സ്ഥലങ്ങൾലും പ കപ്പ ഞങ്ങളവിടെ പറയും പക്ഷെ അങ്ങനെല്ല
അധികം മരച്ചീനി പൂളന്നൊക്കെ പറയാ ഉം ആ ചക്കൊക്കെ ഇഷ്ടം പോലിണ്ട് ആർക്ക് വേണം ഇപ്പ ചക്
ആ ആ ആ
എങ്ങനെ കഴിക്ക കഴിക്കാ എടുക്കും വീട്ടില് കറിയൊക്കെ ഇണ്ടാക്കും
ആഹ് ആഹ് ആഹ്
അങ്ങനെ
ആഹ് മാങ്ങയോ
മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കഴി
ആ ആ മാങ്ങ ആ മാങ്ങേന്റെ സീസൺ കഴിഞ്ഞു മാങ്ങേന്റെ സീസൺ മഴയാവുമ്പോ തന്നെ കഴിയാ നല്ലത് ഇല്ലെങ്കി മഴ മാങ്ങയൊന്നും രസെണ്ടാവില്ല ആ
ക്കെ മാങ്ങ്
ആ ആ ആ ഇണ്ടിണ്ട് പിന്നെ എന്തൊക്കെയാണ് വീട്ടില് മക്കളൊക്കെ ഉണ്ടോ ഒരാൾ
കുഞ്ഞുമോള ഇല്ല കുഞ്ഞു മോളാ രണ്ടര വയസാണ് മോള് ഉം അവിടെയോ
എനിക്ക് മൂന്നാള് എനിക്ക് വെല്ല്യത് മോളാണ് രണ്ട് ചെ ചെറുതാ ചെറിയ മോള മക്കളാണ് രണ്ടാൺ മക്ക്
മോൾക്ക് എത്ര വയസ്സുണ്ട് ഹലോ ഹലോ
ഇപ്പോ നാലാ ക്ലാസ്സി പഠി ഹലോ
ഹലോ ഹലോ ആ മോൾക്ക് എത്ര വയസ്സള്ള എടക്ക് ടക്ക് ഡ്രോപ്പായി പോയി
ആ അറിയാ മോള്ക്ക് ഒമ്പത് വയസ്സ് നാലാം ക്ലാസ്സിലാണ് പഠിക്കാ ഉം
ക്കോ
ഏ ര് രണ്ടാ ഒരാൾക്ക് രണ്ട് വയസ്സ് ഒരാളിപ്പം ഡെലിവറി കഴിഞ്ഞിരിക്കയാണ്
ആണോ എത്ര നാളായി
നാപ്പത്തഞ്ച് ദിവസം
അത്രേ ആയതേയുള്ളൂ അപ്പൊ മ് മറ്റേ കുളിയൊക്കെ കഴിഞ്ഞോ
ആ അതൊക്കെ ആ അതൊക്കെ കഴിഞ്ഞ്
മ് സർജറി ആരുന്നോ നോർ ർമലാരുന്നോ
അല്ല നോർമൽ
നോർമൽ മൂന്നും അല്ല ആദ്യത്തെ പിൻ ആദ്യത്തെ ഓട്ടോമാറ്റിക് അങ്ങനെ ആവൂലോ സ് സോറി
ആ അതാ നോർമലാണ് പക്ഷെ കൊറച്ച് റിസ്കി ആയിട്ടാണ് പെട്ടെന്നൊന്നും കഴിയില്ല ക്കെങ്ങനെയ ഡെലിവറി നോർമൽ
ഉം പിന്നെന്താ
പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടില് ആരൊക്കെയുണ്ട്
വീട്ടില് അപ്പയും അല്ല ഹസ്ബെൻന്റിന്റെ അപ്പയും അമ്മയും കുഞ്ഞും, എന്റെ ഹസ്ബൻഡ് പുറത്ത് ഗൾഫിലാ
ആ, ആ ലീവിന് എങ്ങനെ ഒരു വർഷം എങ്ങനെ ആ, ആ
കൊച്ച് നിർബന്ധൊക്കെ ഉണ്ടോ കൊച്ചുള് നിർബന്ധം ഉണ്ടോന്ന് കരച്ചില്, രാത്രിക്ക് ഉറങ്ങുവോ
ഓ, ആ അ രാത്രി ഉറക്ക് കുറവാ ചെറുതിന്
ആ, അതാ ചോദിച്ചെ
ആ, ആ, ആ പാലോടി
ഉം, ഉം, ഉം
ഉം ഉം രാത്രി പക്ഷെ പകല് നല്ല പോലെ ഉറങ്ങും, രാത്രി ഓലെ രാ പകല അങ്ങനെ ഉറങ്ങീട്ട് കഴിഞ്ഞും പിന്നെ ഉറങ്ങാൻ നേരത്ത് ഇല്ല ഉറക്കല്ല
ഉം പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും ഉറങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആരെ കൊച്ച്
ഇല്ല ഇല്ല കുഴപ്പൊന്നും ഇല്ല.
ഉം പിന്നെന്താ അതാ പകല് ഉറങ്ങത്തില്ലേ കുഞ്ഞ്
ആ പകല് നല്ല പോോലെ ഉറങ്ങും
ആ, ആ അപ്പൊ രാ ഇത്രയും തുണന്നിരിക്കുവോ
ആ, രാത്രി ഉണർന്ന് ഈ കിടത്താൻ പറ്റില്ല കെട കെടത്തിയ കരയും, എടുത്തോണ്ടിരിക്ക ഉം, ചെറ് ഇന്നലെയൊക്കെ ഉറങ്ങി, മിനിങ്ങാന്നൊക്കെ മൂന്ന് മണിക്കൊക്കെ ഉണർന്നിട്ട് രാവിലെ വരെ ഉറങ്ങിട്ടില്ല. കെടത്തിയ ഓലെ അറിയും അങ്ങനെയൊള്ള ഒറക്കാ
ഉം ഉ അപ്പൊ കുഞ്ഞിനെ പകല് ഉറക്കരുത് കൊറ ച് അപ്പൊ രാത്രി ഉറങ്ങാം പാ ടല്ലേ പകല് ഓന് നമ്മക് പാല് കൊടുക്കണങ്കിലൊക്കെ ഉണർത്തി കൊടുക്കണം, ഉറങ്ങി പോകാണ് ഉണർത്തിയാലും ഉണരിന്നില്ല, പക്ഷേ രാത്രി ഉണർന്നിരിക്കും അല്ലിയോ.
ആഹ രാത്രി ഒനന്നിരുക്ക ഈ ചില ഡെലിവറി ഈ സമയത്തൊക്കെ ച ളൊക്കെ അങ്ങന ആരിക്കും
അതെ അതെ അതെ തീർച്ചയായിട്ടും ഉ
ആ പിന്നൊക്കെ റെഡി ആയിരിക്കും ഞമ്മളിപ്പം ഇങ്ങനെ ഇരിക്കും നമ്മുക്കിപ്പ പറ കൂടുതൽ ജോലികളൊന്നും ചെയ്യ ല്ലോ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മക്ക് റെഡി ആയിരിക്കായിരിക്കും എന്താ അറിയിലട്ടോ
വീട് വട്ടില ഇപ്പ വേറെ ആരുണ്ട്
വീട്ടില് ഇപ്പൊ ഞാൻ എ്ന്റെ സ്വന്തം വീട്ടിലാണെ ഇവിടെ ഉ്മ്മ ഉപ്പ ഞങ്ങള് മകുപ്പ എട്ട് മക്കളാണ് എട്ട് പെൺമക്കൾ
ആഹ ആഹ ആഹ് ആാ
ഞാന് അഞ്ച ആറാമത്തെ ആറാമത്തെ വല്യേ ഫാമിലി ആറാമത്തെ മകളാണ് എനിക്കൊരു അനിയത്തി ഉണ്ട് ഇ എല്ലാവടും മാര്രേജ് കഴിഞ്ഞു ഒരനിയത്തി ണ്ട് ഇവിടെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്
അപ്പൊ പിന്നെ കൊഴപ്പം അപ്പൊ എല്ലാരും സഹായത്തിനുണ്ട് ഉം പിന്നെ അപ്പ ഞാൻ നേഴ്സണ് ഉം ആപ്പണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങളെ മറ്റ അമ്മ നോക്കി എ മറ്റേ രണ്ട് മോളെ ആര് നോക്കി ക്കും മക്കളമാരെ
ആ വല്യ മോള് ഓള് അവഓളെ ഹസ്ബൻഡിന്റെറെ വീട്ടിലക്ക് പോകും അവിടെയാണ് മദ സ്കൂള മദ്രസയൊക്കെ
ഹോ ഹോ ഹോ
പിന്നെ ചെറുത് ആ രണ്ടാമത്തെ എന്റെ അടുത്തുണ്ട് ചെറിയ രണ്ട് വയസ്സ് ല്ലേയിട്ടുള്ളൂ അ എന്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഉമ്മെ ഇവിടെ ഉമ്മയും ഉപ്പയും എനിക്കൊരേ ട്ടെത്തീണ്ട് ഇവിടെ ഇവിടെ ഓളസ് സ്ബൻഡ് ഗൾഫിലായിരുന്നു അതുകൊണ്ട് ഇവിടെ ഞങ്ങളെ വീട്ടിലാണ് ഇപ്പം നോ ആളൊക്കെണ്ട് അവർക്കൊണ്ട് മക്കളിണ്ട് ഓരെ കൂടെ കളിക്കാനൊക്കെ ആളിണ്ട് അത് പിന്നെ എങ്ങനെയൊക്കെ ഒരു ടൈം അങ്ങനെ പോകും ആ അങ്ങനെ നക്ക വല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പൊല്ല ഞാ എന്താറയാ ല്ല ഒറ്റക്കാവുമ്പോളാണെ ഇവരെക്കൊണ്ട് ബുദ്ധിമുട്ട് ഇടിപ്പിക്ക്യ
ഉം പ്രസവം നിർത്തിയ അല്ല പ്രസവം നിർത്തിയാന്ന് മൂന്നാമത്തെ
നിർത്തിയിട്ടില്ല ഇനി നിർ ത്തം ഇപ്പോ അത് ഡെലിവറി അങ്ങനെയുള്ള ഡെലിവറി ആയപ്പോൾ പിന്നെ നിർത്തിയില്ല ഇനി ഇപ്പ വേറെ ചെയ്യണല്ലോ കരുതിയി ചെറിയ മക്കളല്ലേ അപ്പണ്ടെ ഓപ്പറേഷനും കാര്യങ്ങളും ചെയ്താ അപ്പൊ ബുദ്ധിമുട്ടാവുങ്കി അത് ചെയ്തിട്ടില്ല
അല്ല ഇതിന്റെ കൂട്ടത്തിലാകുമ്പോ അങ്ങ് കഴിഞ്ഞു പോയേനെ പി ന്നെ അതിനൊരു പിന്നൊരു ദിവസം പോണം ആ
താരെ ചെറിയ മക്കളായപ്പോളേ ഏ
കീ ഹോള് ചെയ്യുവല്ലേ ഇപ്പൊ
ആ അങ്ങനെയും പറഞ്ഞു കേക്ക് ഞാൻ കേട്ട് ഞാനറിയ ഞങ്ങനെ ചെയ്ത് ട്ടതും ആർ കേട്ടിട്ടില്ല അധികം ഓപ്പറേഷക്കാരാണ് ഞാൻ കേട്ടത്
കീ ഹോള് ചെയ്യുമ്പോ അത്രയും ആ കീ ഹോള് വലിയ കുഴപ്പില്ല പക്ഷെ ഒരു ഒരു ദിവസം അവിടെ ഇത് വേണം പിന്നെ ഒ ഒരാഴ്ചക്ക് റെസ്റ്റ് എടുക്കണം വേദന അങ്ങനായിട്ടില്ല ഒ ഒരാഴ്ച പക്ഷേ റെസ്റ്റ് എടുക്കണം
ആ അ
ആ അതെന്താ ചെയ്യല് നമ്മുടെ ചെറിയൊര് ഏത് കാ തക്കോൾ ദ്വാര ശസ്ത്രക്രിയന്ന് പറയത്തില്ലേ ആ അത് തന്നെ ആ അതെ അതെ ചെറിയൊരു മുറിവ് പുറത്ത് കാണാനേ ഉള്ളു പുറത്തായിട്ട് അല്ലാണ്ട് വലിയ മറ്റ സർജറി ചെയ്യുന്ന പോലെ അത്രയില്ല
അത് എങ്ങനെ ടെ എങ്ങനെ എമൗണ്ട് ക്കെ എങ്ങനെയണോ അല്ലെ
എന്തോ എമൗണ്ട് എനിക്ക് തോന്നുന്നു മുപ്പത്തി ത്തഞ്ച് അത്രയൊക്കെ ആകുള്ളൂ തോന്നുന്നു മുപ്പത്തയ്യായിരം മുപ്പത് ഉം
അതിനെ പറ്റിയല്ല നിങ്ങ നെയ്സ ഒക്കെ ആവുമ്പോ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാലോ എനക്ക് അതിനെപ്പറ്റ നല്ലല്ല അതല്ല ഓപ്പറേഷൻ കാര്യങ്ങൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഏപ്ലസ്കോപ്പി പറണ സൂചിന്റെ ക അങ്ങനെയും ഞാൻ കേട്ടിട്ട് അതെങ്ങനെ ഇ ഏപ്ലസ്കോപ്പി അറിണ
ട്ടാ നി യ സ്കോപ്പിയ അത്‌ന്നെ ലാപ്രോസ്കോപ്പി ന്നെ ഈ പറഞ്ഞത് കീ ഹോള് ആ അതിനെ പറയുന്ന പ്രൊസീജറിനെ പറയുന്ന പേര് ല പ്രോട്ടമീ ആ
പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ എന്താ തുണിയെല്ലാം അ ലക്കലൊക്കെ കഴിഞ്ഞോ
ആ എല്ലാം കഴിഞ്ഞു കുളീം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു
അലക്കത്തിലല്ലേ
ഉം ഇപ്പം പമ്പഴ്സ് ചെറിയ മക്കളൊക്കെക്കെ പമ്പേഴ്സ് ഇട്ട് കൊടുക്കും
ഉ ഹ ഹ ഹ് ഹ ഓ ശെരി ഓക്കെ ഓക്കെ ഹ ഹു